ആ ചോയ്ക്കണ്ടതൊക്കെ ചോയ്‌ച്ചോ
സുഖ അവിടെ ന്തൊക്കെ വിശേഷം
സുഖ റേഞ്ച് പ്രശ്നണ്ടോ അടെ
ആ കൊഴപ്പില്ല
ആ ഇവിടെല്ല അവിടെങ്ങെ മുറിഞ്ഞ് മുറിഞ്ഞ് കേക്കണ ചെല വാക്കേ അതാ ചോയ്ച്ചേ
ആ ആ പിന്നെ ഉച്ച യന്തരാണ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ